എന്തുണ്ട് വിശേഷങ്ങള് ഉച്ചക്കുള്ള ഭക്ഷണംമൊക്കെ റെഡിയായോ
ഹലോ ആ നല്ല വിശേഷങ്ങള് ഉച്ചക്കുള്ള ഭക്ഷണം റെഡിയയിക്കൊണ്ടിരിക്കയാണ് ഉമ്മ വെക്കുന്നുണ്ട്ന്ന് ഇവിടെ വെള്ളിയാഴ് ആയൊണ്ട് ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് വെള്ളിയാഴ്ച അങ് രാവിലെ തന്നെ ഉപ്പ പോയി ബീഫ് കൊണ്ടുവരും എല്ലാ വെള്ളിയാഴ്ചയും ഒരു കിലോനോ ഒന്നര കിലോനോ കേട്ട് കൊണ്ടുവരും ചില ദിവസങ്ങളിൽ നിങ്ങള് ബിരിയാണി ഉണ്ടാക്കും ഇല്ലെങ്കിൽ ബീഫും നെയ്ച്ചോറും ഉണ്ടാക്കും അല്ലെങ്കിൽ ബീഫും തേങ്ങാച്ചോറ് അങ്ങനെ എന്തെകിലും ഓക്കേ ഉണ്ടാക്കും ഇന്നിപ്പോ ബീഫും ബിരിയാണിയണ് ഉണ്ടാക്കിയത് പിന്നെ കൊറച്ച് ചിക്കനും കൊണ്ടുവന്നിരുന്നു ചിക്കൻ കാൽ പെരട്ടി വെച്ചിട്ടുണ്ട് പൊരിക്കാന് പള്ളി പിരിഞ് വരാ നേരം അ ഞങ്ങള് ചിക്കൻ പൊരിക്കും എന്താണ് അവിടെ ഉണ്ടാക്കിയത് വെള്ളിയാഴ്ച ആയിട്ട് സ്പെഷ്യൽ എന്തേലുമുണ്ടോ
ഇവിടെ സ്പെഷ്യൽ ഒന്നുല്ല വെള്ളിയാഴ്ച വല വിശേഷ ദിവസങ്ങളുണ്ട് ആ നിങ്ങള് മുസ്ലിംസില ഒക്കെ ഇങ്ങനെ വെള്ളാഴ്ച കുങ്ങൾക്ക് പോവാ പള്ളിക്ക് പോവാ അങ്ങ ഉുള്ളതൊ അ ഹിന്ദുസാണ് വെള്ളിയാഴ്ച അങ്ങനെ സ്പെഷ്യൽ പരിപാടി ഒന്നുല ഉ ഉ ബരിയാണ ചലഞ്ഞി നോട്‌ നമ്മള് മാസത്തില ഒരിക്കലൊക്കെ എങ്ങനെ സ്പെഷ്യൽ ആായിട്ട് ബിരിയാണി ഒക്കെ ഉണ്ടാക്കാറുള്ളൂ പൊതുവേ ഇങ്ങനെ വെ നോൺ വെജ് കഴിക്കുന്നത് കുറവാണ് ഇവിടെ ചിക്കൻ എന്നന്നെ അങ്ങനെ എന്നന്നും ന്നു വാങ്ങാറില്ല മീൻ പിന്നെ വാങ്ങാറുണ്ട് ചിക്കൻ അധികം വാങ്ങാറില്ല അധികം കറികളായിട്ട് പച്ചക്കറി കറികള് പച്ചക്കറി ഉപ്പേരി ഒക്കെയാണ് ഇവിടെ ഒക്കെ ഉപയോഗിക്കാറ് നിങ്ങള് മുസ്ലിംസിലാണല്ലോ ഇങ്ങനെ ഫാസ്റ്റ് ഫുഡ ഒക്കെ
ഓ അതെയോ അങ്ങനെയാണല്ലേ ഞങ്ങൾക്ക് ഇവിടെ നിർബന്ധ മാണ് എല്ലെച്ചാല എന്തെലും ഒരു സ്പെഷ്യൽ പിന്നെ ഇടക്ക് ബിരിയാണി അങ്ങനത്തെ ഉള്ളതൊക്കെ ഉണ്ടാക്കും പിന്നെ പണ്ട് മുതലേ അങ്ങനെ ഇത് തുടർന്ന് പോയിട്ടാണ് ട്ടോ ഇങ്ങനെ ഉണ്ടാക്കലും കഴിക്കലും ഒക്കെ ഇപ്പോ ബിരിയാണി ഇതിപ്പൊ ബിരിയാണി ഉണ്ടാക്കി പിന്നെനി അതിലേക്ക് തൈര് ഉണ്ടാക്കും ചമ്മന്തി ഉണ്ടാക്കും എത്ര ണ്ടാക്കല് നിങ്ങളപ്പോ.... മക്കൾക്കൊന്നും അങ്ങനെ മക്കളൊന്നും അങ്ങനെ വാശി പിടിക്കു റി ബിരിയാണി വേണം മറ്റേ ഇങ്ങനത്തെ നോൺ വെജ് ആയിട്ടുള്ള ഫുഡ ഒക്കെ വേണം പറഞ്ഞ മക്കള് വാശി പിടിക്കാറില്ലേ
ശ്..... ആഹ ഇല്ല പൊതുവേ കുറവാണ് മക്കളെ വശി പിടിക്കൻ നമ്മൾ നമ്മള് വളർന്ന വന്നത് ഇങ്ങനെയുള്ള ഒരു ശീലത്തില പച്ചക്കറികറുകൾ കൂടുതൽ ഉപയോഗിക്കുക അങ്ങനെയുള്ളീ ശീലത്തിൽ അതുകൊണ്ട് തന്നെ അറില്ല..... മ്മ് പിന്നെന്ന് വെച്ചാല് ഞങ്ങള് ബിരിയാണി ഒുന്നും നമുക്ക് അതിൽ ഇണ്ടാക്കാൻ അറിയൂല്ല ഇപ്പ ഇനെ ഉണ്ടാക്കാനൻ ഫുഡ്‌ പണ്ടൊന്നും ഞങ്ങള് ഇങ്ങനെ ഉണ്ടാക്കാറില്ല ബിരിയാണിക്കെ കഴിക്കാൻ പോവുമ്പോൾ ഈ മുസ്ലിംസിന്റെ കല്യാണൊക്കെ ഉണ്ടകുമ്പോ നമുക്ക് ഭയങ്കര ഇഷ്ട അപ്പൊ നിങ്ങളില് നമ്മളെ കല്യാണ്ടാകുമ്പോ സദ്യ കഴിക്കാനായിട്ട് ആളുകൾ വരാറുണ്ട് അതുപോലെ നിങ്ങള് മുസ്ലിംസിന്റെ കല്യാണം ഉണ്ടാവുമ്പോ നമ്മള് ബിരിയാണി കഴിക്കാൻ ആഗ്രഹിച്ചു കിടും പോവാറുണ്ട് ഇപ്പൊ പിന്നെ യൂട്യൂബ് കാര്യങ്ങളൊക്കെ വന്നൊണ്ട് അതൊക്കെ നോക്കി വീണ്ടും ഉണ്ടാക്കാൻ തുടങ്ങിയാതാണ്. അപ്പോത്തിന്ന് നമ്മുക്ക് അറിയാത്തത് കൊണ്ട് നമ്മൾ അങ്ങനെ ഉണ്ടാക്കാൻ ശ്രമിക്കാറില്ല
ആഹ അത് ശരിയാണ് നിങ്ങള് ഹിന്ദുസിൽ നിങ്ങള് നിങ്ങളുടെ കല്യാണത്തിന് വരുന്നത് ക്ക് ഇഷ്ട സത്യ കയിക്കാനുള്ള പുതികൊണ്ട് ആ സദ്യയ സദാ ചോറും ആറെയി കൂട്ടാനും സാമ്പാർ ക ഈ പപ്പടൊക്കെ കൂട്ടി സദ്യ കഴിക്കുമ്പോ ഓ ആലോചിച്ചിട്ടന്നെ ഇപ്പൊ വായിൽ വെള്ളം വരുന്നു അതുപോലെ പായസം ഒരു കുഞ്ഞു ക്ലാസ്സില് പായസം കിട്ടൊല്ലോ അതൊക്കെ ഭയങ്കര ടേസ്റ്റിയാണ് ട്ടോ നിങ്ങളെ തില് പറയാതിരിക്കാൻ വെയ്യ ഇപ്പോ ഞങ്ങളവിടെ അയൽവാസികളൊക്കെ ഇപ്പൊ കല്യാണം ഇണ്ടായിട്ടും അവരും നെയ്ച്ചോറ് ചിക്കൻ കടായി ചിക്കൻ കറി അങ്ങനത്തെ വിഭവങ്ങളാണ്. ഉണ്ടാക്കിയത് ഇപ്പടുത്തൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് അപ്പോന്നെ ഞങ്ങളെ മതത്തിലും ഇപ്പങ്ങനെ ഇണ്ടാക്കാൻ തോടങ്ങി ഇപ്പൊ ഇതിന് പകരം സാമ്പാറും ചോറിന്റൊക്കെ പകരം ആ നോൺ വെജ് ഭക്ഷണങ്ങള് ആക്കാൻ തുടങ്ങിയിട്ട്ണ്ട് നിങ്ങളെ ജാതിയിലും അതിത്തെ ഇത് നി ങ്ങളെ കല്യാണംണ്ടായാല് സാമ്പാറും ചോറായിരുന്നല്ലോ എല്ലായിടത്തും അപ്പൊ അത് മാറിട്ടുണ്ട് അല്ലെ?
അ ആക്ഷേനങ്ങനെ കൊറെ സ്ഥലങ്ങളില് ക്കെ മാറിയിട്ട്ണ്ട്. ഇപ്പൊ ഞങ്ങളെ വീട്ടില്ന്റെ അനിയന്റെ കല്യാണം ഇണ്ടായിരുന്നു. അനിയന് ന്ന് വെച്ചാല് ആ അനിയന് എന്റെ നേരെ അനിയന്റെ കല്യാണം ണ്ടായപ്പൊ ഞങ്ങൾ ഇവടെ സാമ്പാറും ചോറും ഇതൊക്കെ ഉണ്ടാക്കിയത് ഞങ്ങള് കല്യാണം വിളി ക്കാനും മുസ്ലിംസിന്റെ വീട്ടില് പോവുമ്പോ തന്നെ അവര് പറിം. സാമ്പാറും ചോറും മതിട്ടോ മറ്റേ ബിരിയാണിം മന്തീം അങ്ങനത്തെ ഒന്നും വേണ്ട. അപ്പൊ നിങ്ങളതെന്നും കഴിച്ചു നിങ്ങൾക്ക് മടുപ്പ് തോന്നി ട്ടാണത്. നമ്മള് വിടെ സാമ്പാറും ചോറൊക്കെന്നായിരുന്നു ഇണ്ടാക്കിയിരുന്ന് എല്ലാർ ഇഷ്ടപ്പെട്ടു നല്ല അടിപൊളിയായിട്ട് കല്യാണം പ്പകഴിഞ്ഞു പിന്നെ നമ്മള് ഈ നിങ്ങള് ഈ മുസ്ലിംസിലാണ് കൂടുതൽ ഇങ്ങനെ ഫാസ്റ്റ് ഫുഡ് നോൺവെജ് ഫുഡൊക്കെ കഴിക്കുന്നത്. അതുകൊണ്ടന്നെ നിങ്ങളീ മുസ്ലിംസിൽ തന്നെയാണ് ഒരുപാട് രോഗങ്ങളും കൂടു തലായി കണ്ട് വരുന്നേ ഇപ്പൊ ഒന്ന് ജസ്റ്റൊന്ന് പുറത്തേ ക്ക്‌ നോക്കാ കുറേ ഹിന്ദൂസിനെ കുറെ മുസ്ലിംസിനെ വചിട്ട് നോക്കുമ്പൊ ഹിന്ദൂസിലുള്ള ആൾക്കാരെകാട്ടിലും കൂടുതല് മുസ്ലിംസിലുള്ള ആളുകൾക്കാണ് ഈ പൊണ്ണത്തടി പൊണ്ണ വയറ് അതുപോലെ ഈ അസുഖങ്ങളും നോക്കാണങ്കില് അസുഖവും കൂടുതല്ള്ളത് അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടോ?
ആഹ് അത് ശരിയാല്ലെ ഞാൻ അങ്ങനെ ശ്രദ്ധിച്ച് ട്ടില്ല നിങ്ങളിപ്പോ അങ്ങ് പറഞ്ഞപ്പൊ ഞാനിങ്ങനെ ആലോയ്ച്ചു നോക്ക്യേ ഇപ്പൊ നമ്മളവിടെള്ള ആളുകളൊക്കെ ഇങ്ങനെ നോക്കുമ്പോ ഇപ്പൊ ഈ അയൽവാസികൾ തന്നെ കൊറെ ഹിന്ദൂസ്ണ്ട് കൊറെ മുസ്ലിംസൂണ്ട്. ഒന്ന് നിങ്ങ ത് നിങ്ങൾ പറഞ്ഞപ്പോ ഓരൊക്കെ ഇങ്ങനെ മനസ്സില് കൊണ്ട് വന്ന് ഇങ്ങനെ ആലോയ്ച്ച് നോക്കുമ്പോ നിങ്ങൾ പറഞ്ഞത് വളരേ അധികം ശരിയാണ്. ഇവിടെള്ള ഹിന്ദൂസൊന്നും അധികം തടി ഇല്ല. തടി ഇള്ളവരാണെങ്കിൽ തന്നെ നല്ല ആരോഗ്യമുള്ളവരാ അങ്ങനെ ഇപ്പൊ മുസ്ലിംസ് കൊറേയുണ്ട് ഗൾഫിൽ പോയി വന്നവരും അല്ലാത്തതുമായിട്ട് ഒരുപാട് ആളുകള്ണ്ട്. പക്ഷെ അവരുടേതൊക്കെ ഒരു പൊണ്ണത്തടിയാണ്. ഒരാരോഗ്യമില്ലാത്ത ശരീരം നമ്മുടെ ഇപ്പൊ കൈക്കോട്ടൊക്കെ എടുത്ത് കൊത്തി ഇങ്ങനൊക്കെ ജോലി ചെയ്യാനൊന്നും ആരോഗ്യമില്ലാത്ത രീതിയിലാണ് ഇവിടെയൊക്കെ കാണുന്നത്. പ്പോ നിങ്ങൾ പറഞ്ഞത് വളരെയധികം ശരിയാണ്. നമ്മള്ങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെ കുറക്കേണ്ടത് തന്നെയാണ്. പിന്നെന്താ നിങ്ങളുടെ വീട്ടില് കൃഷിണ്ടെ കൃഷി കുയിച്ചിടാൻ ഇഷ്ടണ്ടോ കൃഷിണ്ടോ
ഉം കൃഷി കുറച്ചൊ റ്റന് ചെറിയ രീതിയിലൊക്കെ ഇപ്പ ങ്ങളെക്കെ ചെയ്യും നമ്മുടെ വീട്ടില ആവശ്യമായിട്ടുള്ള ചെറിയ ചെറിയപച്ചക്കറികൾ ഇവിടെ നമുക്ക് എ കുറ പഞ്ചായത്ത ആയിട്ടും ഇവിടെ നമ്മൾക്കിപ്പോ എലക്ഷൻ കഴി ശേഷം പുതിയ മെമ്പർ വന്നു വാർഡ് മെമ്പർ അടിപൊളിയാണ് വാർഡ് മെമ്പറ് നന്നായിട്ട് കാട്ടാൻ നമുക്ക് ഒരു ഒരുപാട് ആനുകൂല്യങ്ങൾ കിട്ടാറുണ്ട് ഇപ്പൊ ഒരു കഴിഞ്ഞ ആഴ്ച നമുക്ക ഇവിടെ രണ്ട് പ്രവൃക്ഷത്തൈകൾ നമ്മള് ആദ്യം തന്നെ എഴുതി കൊടുക്കണം എഴുതി കൊ നമുക്ക് ഫലവൃക്ഷതകൾ കിട്ടി ഒരു റ ും അതുപോലെ ഇപ്പ മൂന്ന്
മ്മ്ക്
ഉ ഉ അ ഒരു രണ്ട് മൂന്ന് മൂന്ന നമുക്ക്ടെ ബ്ാവിൻകൈ അങ്ങനെ പഞ്ചായത്തി വേണ്ടി കിട്ടിരുന്നു ഞങ്ങള് ണ്ടഴ പക്ഷെ ഒരുപാട് കാര്യങ്ങൾ ഇണ്ടായിന നീ ഇപ്പഴും ഉണ്ട് മരത്മ്മേ ചക്ക ആകദേശം ചെക്ക സീസ ഒ കഴിഞ്ഞട്ട അതുപോലെ നമ്മങ്ങ വെ ഇത പ വൃക്ഷത്തൈകൾ കുഴിച്ചിടുമ്പോ നമുക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ട് മ്മക്ബ് അതാ സഹ ജെകൂജാബബ്വസിക്സ്സ്സ്സ്സ്‌സിവ്വ് ന്നെ
മ
വ്ബജ്‌ൽഖുവ്
ഉ ആഹ ശരിയാണ് ശരിയാണ് വളരെ ശരിയാണ് ഇവിടെ നിങ്ങൾ പറഞ്ഞ പോലെ ഇവിടെ പനപക്ഷത്തികൾ അധികം ഇല്ലാട്ടോ
ഉ
എല്ല വച്ചാല് ഒന്ന് രണ്ട് തൈകൾ ഉണ്ട് തെങ്ങൊക്കെ ഉണ്ട് തെങ്ങ കവങ്ങൊക്കെ ഉണ്ട്